ഹലോ ഇ കേക്ക്ണില്ലെ? ഉം എന്ത് അല്ലാ ഓൾക്ക് ഓട്ടോറ്ക്ഷെയാണ് ഓട്ടോ
ആഹ് എത്രിയിലാണ്?
ഓട്ടോ. കേക്ക്ണില്ലെ?
ഉണ് ഓള് എത്രില്ലാണ്
ആറാം ക്ലാസ്ക്കാ ഇഞ്ഞി അവിടെ ഏഴ് വരെ യു പി യു പി വിഭാഗം ഏഴ് വരെ പിന്നെ എവിടുക്ക വേണം താായെക്കോടു പോണം
ഇപ്പ അവിടക്ക് പിന്നെ ബസ്സ് ആക്കണ്ടി വരും ഇല്ലേ
ആ പിന്നെ ബസ്സാണ് പിന്നെ ലൈൻ ബസ് പറഞ്ഞ ആൺകുട്ടികൾതികം ഇ എന്താ ഇന്റേൺഷിപ്പ് പെൺകുട്ടികൾ പോവൂല്ല അജു ഒക്കെ് ലെയ്ൻ ബസ്സ്ന് പോയി പെൺകുട്ടികള് സ്കൂൾ ബസി പോവുക ആ കുട്ടികൾക്ക് സ്കൂൾ ബസ്സ് ഇഷ്ടല്ല അങ്ങനെ ഓലിക്ക ഒന്ന് അവിടെ ഇവിടെ
സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിനെ ബാധിക്കും
ആഹ്
സ്റ്റാൻഡേർഡിനെ ബാധിച്ചു
സ് സ്കൂൾ ബസ്സിന് ഇത്രീം കാലം ഇവടെ ഓൻ പോയിട്ടില്ലട്ടോ ഇനി ഇ ബളാവകുമ്പോ ആക്കണ്ട്യരും ഉം ഇത് കഴിച്ചോ
വൻണ്ടിക്കോക്കെത്ര ഫീസ് ഇല്ലേയ് ഇല്ലേയ് രണ്ട് മണി ഞൻ ഓരോ പരിപാടിയില് ഒരു തുലാസങ്ങാരൊക്കെയ
എത്തുലാസംന്ന നേരാ
ലീഗൽ മെട്രോളജീന്റെ ലീഗൽ മെട്രോ ലീഗൽ മെട്രോളജിന്റെ കള്ളപ്പണിയാണിത് നമുക്ക് ഇട്ക്കാൻ പറ്റൂല
ഉം
എ ഇത് അമ്മക്ക് ശെരിയാക്കാൻ പറ്റൂലാ ത്തുലാസ്
അങ്ങനെ ഇണ്ടോ ഏഹ്
എതല്ലേ എന്താ പറയാ അതെ ഈ അളവും തൂക്കവും ഇതൊക്കെ ഇതാക്കണ ലീഗൽ മെട്രോളതിന്റെ പ്പാർട്ട്മന്റിലാണ്
അയി വെരാ
അയ്ന്റെ അയ്ന്റെ ആൾക്കാരുണ്ടാവും അയിന്റെതായിട്ടുള്ള ആൾക്കാരുണ്ടാവും ആ അതുപോലെ ചെയ്യാ ആ അയ്ന് ഓൽക് ലൈസൻസും കാര്യങ്ങളൊക്കെ ണ്ടാവും ഹലോ
തുലാസിനൊക്കെ ഇപ്പൊ എന്താ കേട് വര് വരാ തുലാസ് ഏത് തുലാ സാനാ മിശി
പീടിയിലേ പീടിയില് തൂക്ക്ണ തുലാസ്ല്ലേ
ടീന കാരന്നാ സ്ക്രീനോക്കെ കാണി അതോ
ഹൈമേ ഹൈമേ എയ്ത്ത് എയ്ത്ത് ഇണ്ട് ഇണ്ട് പിന്നെ
അയ്ല്ലേ
ണ് ല്ലേ ആ ആ ചൂല കാലോച്ച്നേ പയെ കാലത്ത് അൻക് ഓർമണ്ടോ ഒരു ചെ ങ്ങല ഇങ്ങട്ട് ഐമേ രണ്ട് ച
അതൊന്നല്ല ഇത് സാധാ നോർമല് ഏ യെ ഇത് എലക്ട്രോണിക് തുലാസ് ബോഡും കാണിച്ചൊക്കെ ചെയ്യ്ണ ടൈപ്പ് അത് റീചാർജബിളാ ആണ് ചാർജ്
ന്ന് കേട്ട ആദ്യം അതാ ഓർമ്മരാ
അത് ഇങ്ങക്ക് അത് ഇങ്ങള് പയഞ്ചൻ ആൾക്കാർക്ക്
ആ ആ ആ ആ
അപ്പ് പോ പിന്നെ തുലാസ് ബേ മാറ്റാനും ബേ തുലാസ് വേറ്ററി മാ ട്ടാനും അതേമാരി അഹ് ചാർജ് കേർ ചാർജ് ക്ണില്ല ഓണക്ണില്ല അങ്ങനത്തെക്കെ കംപ്ലയ്ന്റുകൾ വരും അത് അയ്ന്റെ ആൾക്കാര് വി ചീച്ച പക്ഷെ അയിന്റെ വിളിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് വരുല പിന്നെ വന്നാൽ തന്നെ നമ്മൾ ചീണീ കായം വാങ്ങൂല സെൻസു ഇതൊക്കെല്ലതായതോണ്ടേ
ഏലാവന ന്നാ ൽക്ക്
അതിന് കായി കൂടുതലു ആവും നന്നാക്ക്ണോൽ ഇതാ ലാഭം അമ്മൾ പെട്ടെന്ന് റെഡിയാ ക്കി കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇതെന്താ വെച്ചാൽ ഇതിന് ലീഗൽ ലീഗൽ മെട്രോളജീന്റെ സീൽ ഇണ്ടവുവെ
ആഹ്
അയി ഓല പിന്നെ ദോ അത് നന്നാക്കി അയ്പ തൂക്കത്തില് വ്യത്യാസം വരുത്തി പിന്നെ നിങ്ങള് ഒലും പഞ്ചാര ഉണ്ടായി ഒലും പഞ്ചാരം ഉണ്ടാവില്ല അല്
ആഹ് ഉം അവജ നന്നാക്കുമ്പോ വ്യത്യാസം വരൂല ആ കാരം ശരിയ
അം ഇതന് ഇത് നമ്മള് ചെയ്യണത് പുറത്ത അറിയാൻ പാടില്ലേ
ആഹ് ആഹ്
ഇതെന്താ വെച്ചാല് നമ്മളീഈ തൂ തൂക്കത്തിന്റെ തൂക്കത്തിന്റെ കംപ്ലൈന്റ് വരണ ഒന്നും കളിച്ചൂല്ല അത് നമ്മൾ ഒയി വാക്കി വിടും ഇനി ചാർജ് കേറുന്നില്ല ബാറ്ററി നിൽക്കുന്നില്ല അങ്ങത്തെ കപ്ലയിൻ്റൾ ഉണ്ടാവില്ലോ കോമണായിട്ട് നമുക്ക് ഇയ്തടുക്ക്ൻ പറ്റുന്ന കംപലയിൻറ് കള് അയിമേ ഉള്ള മല്ലികെട്ടാ മ കെട്ടൂല മറ്റേത് നൈസായിട്ട് ഒഴിവാക്കും
ആഹ്
ഇന്ന്പ്പോ രണ്ടാം രണ്ടാം ഉല്ലാസാണ് ബാറ്ററി മാറ്റണെ
ഏഹ് ആഹ്
എല്ലാരും ഇതെല്ലാരും ചെയ്യൂലേ ഇത അ കംപ്ലൈയിന്റ് ആയി കഴിഞ്ഞാ ആൾക്കാര് ആഹ് അങ്ങൻ തന്നേ പ്പ ഈ പെട്രോൾ പമ്പുകൾല് പമ്പില് നൂറിനെണ്ണ അതാക്കിട്ട് നൂറിനെണ്ണ ഇല്ല അറിയില്ലേ അയ് അവിടൊക്കെ ലീഗൽ മെട്രോളജീന്റെ ഇത്ണ്ടേയ്
ഏഹ്
എളവാഗം
ആഹ് ആഹ് ആഹ് ആഹ് ഹാ
ര്ന്നാലെൽ അവടെ അവട് ലീഗൽ മെട്രോളജി വന്ന്ങ്ങാണ്ട് ഓല് മറ്റേ അളവ് ശരിയാണോ ന്നോക്കും ഓല് എന്തെയ്യാറിയോ അഞ്ച്ലിറ്ററിന്റെ കേനില്ലേ അഞ്ച് ലിറ്റർ ന്നളവ് പാത്രം പണ്ടത്തെ മറ്റേ വാലൊക്കിള്ള അളവ് പാത്രം
ആഹ്
എടുത്തുട്ന്ന്ട്ട് അ ഇട്ത്തൊട്‌ന്നിട്ട് അയില് ഏഹ് ഇതിലഞ്ച് ലിറ്റ്റ് മിഷേനിലടിച്ചു ന്ന്ട്ട് കറക്റ്റ് അളവുണ്ടോനോക്കു ഓല്
ഏഹ് അതാണെ യങ്ങൻ തൊട്ത്തൊക്കെ അങ്ങനാക്കുമ്പോ
ഈ ആ ഈ കരാൾ ത്ത ത്തുലാസേളക്കൊരു കൊല്ലത്തില് മറ്റേ പെരിന്തൽമണ്ണ ലീഗൽ മെട്രോളജി ഓ ഫീസ് ണ്ട്. അവിടെ കൊണ്ടോയിങ്ങാണ്ട് സീല് വെക്കണം പിന്നെ ഇവടെ വന്നാണ്ട് ചെയ്യും ഇവിടെ വന്ന് ചെയ്യുമ്പോ എന്തോ പൈസ ഏറ കൊടുക്കണം അവിടെ പോയാല് വരിന്നാണ്ട് ചെയ യ്യണം.
ആഹ്
അപ്പൊ ആൾക്കാര് കടാൾക്കൂടിതന്നെ വരുമ്പോ അവ്ട്ന്നനെ ചെയ്യും.
ആഹ് ആഹ്
ഓരോ കൊല്ലത്തിലും ഇത് പുതുക്കണെ. അയ്ന് പുതുക്കണെ അവിടെ പൈസിം കെട്ടിയേക്കണം പിന്നെ ഇത് അവിടെ കൊണ്ടോയിങ്ങാണ്ട് ഒര് ഇതിന്റെ സ്കൂറൂ ഊരാത്ത കോലത്തില് സ്കൂറിന്റെ മേലക്കുടി ഒര് കമ്പിട്ടിങ്ങാണ്ട് കെട്ടിങ്ങാണ്ട് ഓല് സീൽ അടിച്ചിട്ടാ തെരാ.
ആഹ്
പൊറത്ത് കയ്ച്ചാ കമ്പി പൊട്ടിച്ചാതറിയും
ഏഹ് ആഹ്
നിങ്ങളത് മെല്ലെ അയ്ന്റെ ഉള്ളിക്കൂടി കോർത്ത് വെച്ച തെ മെല്ലെ അയ്ന്റെ ഉള്ളികൂടി എടുത്ത്ങ്ങാണ്ട് അതേമാരി വെക്കും
എന്താറീക്കാണ്
തൂക്കത്തിൻ്റെതിനൊന്നും കളിച്ചലില്ലട്ടോ അതൊന്നും നമ്മള് കളിച്ചാണ്ട് പിന്നെ അങ്ങട്ടായി ഇങ്ങട്ടായിങ്ങാണ്ട് ആഹ്
ഉം അങ്ങനെ ചോറ്ന്ന് കാട്ടു ചേനത്തണ്ട് കറി കാട്ടുചേനത്തണ്ട്
ആ കാ ശെമ്പകം പൂത്തോ പേസ് കാട്ടു ചേനത്തണ്ടോ
ഉം ന്നാ അത് ഞമ്മളത് ഞങ്ങള്
അതോവിടന്നെ കാണാള്ളെതേ ങ്ങൾത് വെട്ടൊട് ങ്ങിയാ റബ് ബ്ബറ് റബ്ബറ് വെ ട്ടൊടങ്ങിയോ
വട്ടൊടങ്ങി
പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടപ്പോ
ആ പ്ലാസ്റ്റിക്കിട്ടു വെട്ടൊടങ്ങി
ഞങ്ങള്ത് പിന്നെ കാടും വെട്ടിക്കുണു റബ്ബറും കത്തിയവടെ ഊട്ടി കൊട്ന്നേച്ച്ക്ക്‌ണു പിന്നെ അതിമ്മക്ക് നോക്കീട്ടന്നല്ല
ഏ
മറ്റേത് ഇപ്പണ്ടായിന്നന്ന് ഇപ്പങ്ങനെ പിന്നാലെ നടന്ന്ങ്ങാണ്ട് വെ ട്ടാനായത് കാരണം എന്നോവെട്ടാനായിക്കുണു മയക്കൊയ്ച്ചു പ്പ ഈസമേ ട്ടൊക്കെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റാണ്ടായി മഴയിന് പ്പോ അദ്യം വെട്ടി വരഞ്ഞ് തെളിയിച്ചിട്ടില്ല വെട്ടി പ്ലാസ്റ്റിക്കൊട്ന്നിട്ടില്ല ഒന്നും ചീതിട്ടില്ല
ഏ
മറ്റേത് മയക്കാലം തുടങ്ങണീന്റെ മുമ്പ് ഇപ്പ അയിന്റെ പിന്നാലെടക്കലൊടങ്ങും
ആ
കുട്ടുകാക്കുനോട്‌ രണ്ടു മൂന്നാട്ടം പറഞ്ഞു അത് വ വരാൻ വേണ്ടിയിട്ട് ഓനയ്മ്മേക്ക് നോക്കണന്നെല്ല
ആര്
കുട്ടുകാക്കുനോടെ രണ്ട് മൂന്നട്ടം പറഞ്ഞത് തെളിയിച്ചാനേയ് ഓൽക്‌ തെളീച്ചിട്ട് വാണം പ്ലാസ്റ്റിക് ഇടാന് കാരണം അയില് പയേ മരങ്ങളുണ്ട് വെട്ടാത്ത മരങ്ങള്
ആ
അപ്പൊ അത് വെട്ടാത്ത മരത്തിന് കൊണ്ടോയി പ്ലാസ്റ്റിക് ഇടുംമറ്റോല് അയിന് വെറുതെ കായ് കൊടുക്കേണ്ടി വരും പിന്നെ
ങ്ങൾത്
എങ്ങനെ ഹലോ റേഞ്ച്ഓയോ ഹലോ ഹലോ